എന്താ വർത്താനോ അ
ഉ ഉറക്ക് വരു ഒറക്ക് വരുണ്ടോ
ആഹ ഭയങ്കര ക്ഷീണം നോമ്പാർന്നിട്ട്
ആഹ ആഹ് നോമ്പോറ്റിട്ടേക്കാര
ആഹ നാളെ നോൽക്കാനാവില്ല നാളെ നോൽക്കാനാവില്ലെ രശനീക്ക് ക്ക് വയ്യ
ഏഹ് ഏഹ്
അതിന് മാത്രം ക്ഷീണോ
അ അ പിന്നെ ഒർക്ക് ഒർക്കും പോകണ്ടാവും കിട്ടണ്ടാവലേ സമയത്തിന് ഓർക്കുട്ട് ണ്ടാവലേ ഞാ ഞാ ഏ അടിക്കരുങ്ങ
വളരെ നീച്ച പിന്നെ ഓർയിട്ടില്ല
ആഹ
ആഹ് എന്നപ്പും കിട്ടിയില്ല അതുകൊണ്ടാണോ അറിയില്ല
പിന്നെ ഉച്ചക്ക ഒന്നും കടന്നണ്ടാവില്ല
ആഹ് ഇല്ലീ അപ്പൊ നീ ഇന്ത് ഇ നാളെ നോ ല് ക്കണില്ല മറ്റന്നാള് നോക്കാൻ
ഉം ഉം ഉ കുട്ടികളൊക്കെ ഉറങ്ങിയാ
ആഹ ഓല ഒറങ്ങിയര ഞാൻന്ന് നീച്ച് അന്ന് അച്ഛനെ വിചാരിച്ചു അടിച്ചക്കഞ്ഞാല് അന് തീരട്ടെ വിചാരിച്ചു
ഉം ഉം
എനിക്ക് വേറെ നിക്കാ ആ മക്സി അത് കഴിഞ്ഞട്ട് ണന്റെ നിസ്കാര കുപ്പയടെ വെട്ടിച്ചിന് അടിച്ചാണ്ട്
ആഹ ഇപ്പളാ ഇപ്പളാ അടിച്ചാന ഒഴിവുള്ളെ ലെ
ഉ അല്ല ഉറക്കൊക്കെ അല്ലെങ്കി ഞാനൊരു പ പത്ത് പത്രാടമണി മേലെ അഠിച്ചു അതി ച്ച് പ്പ തീരെ നിക്കാൻ വെച്ച
ഉം ഉം ഉം ഓ ചോറക്കെതിന്നു കടക്കാന് കടക്കാന കടന്നില്ല കടക്കാനയിന് ഞാന് ഞാൻ അതിന്റെ മുന്നേ നോക്കീ ഇതിലുണ്ടോന്ന് ഫോൺ ഇല്ല അപ്പൊ
ഞാൻ ഇന്ന് നോക്കിട്ട് കാര്യല്ല ഞാൻ ഞാന്നെ ഒന്ന് എണീറ്റ് പോണേക്കാര ഞാൻ എവിടെ ഉറങ്ങീണ്ടാവും ഞാൻ ഫോണ് കൊറച്ച് നീക്കിട്ട് കാണി ഞാനങ്ങട് ഉറങ്ങി
ഉം ഇപ്പണിച്ചതാല്ലേ
ആ കുളിച്ചു
ഉം ചോറ് ന്നില്ലേ
ആ ചോർന്ന് ഞാൻ ചോർ തിന്നില്ല ഞാൻ വൈകു- ഞാന് ചക്ക കൂട്ടാന്ണ്ടായിന്ന് അത് ഒരു ലേഷം സുഖം തന്നയാ
ആ ആ ആ ചക്ക കൂട്ടാൻ വെച്ചീന് ഇന്ന് ല്ലേ
ഇനിയിപ്പോ ഗ്യാസാണോ അതും അറില്ല ഞാന് സോയാബീനും ഉരുളകിഴങ്ങും കൂടി ഉപ്പേരി വച്ചതാ കൂട്ടി അതും പിന്നെ അമൃതപ്പൊടി കേക്കിന്റെ കണ്ടോക്കെ തീന്നീനി ഗ്യാസൊക്കപ്പാടെ അറിയില
നാളെന്താ ചായക്ക് കടി
നാളെ നൂൽപ്പുട്ട് ണ്ടാക്കാ
ആ ആ
നൂൽപുട്ട് ണ്ടാക്കണം
ആ ആ മദ്രസ് ണ്ടാവ
കുട്ട്യാക്ക് ആ മദ്രറസ് ണ്ട് ന്ത നഷ്ടം
ഉം
ഞാന് ഇങ്ങനെപ്പേ തേങ്ങപ്പാല് തേങ്ങയില്ലാത്തോണ്ട് ഇങ്ങനെ മടിച്ച് തേങ്ങാപ്പാല
ആ തേങ്ങ വേണം തേങ്ങാ പാല് ണ്ടാക്കണെങ്കിൽ
ആ തേങ്ങ വാണം
ഉം ഉം
തേങ്ങാപ്പാലാകുമ്പഴേ കറിയൊക്കെ ണ്ടാക്കാണെങ്കിൽ കൊറച്ച് മതി തേങ്ങാപ്പാലാണെങ്കിൽ പിന്നെ നല്ലോം വാണം
ഉം തേങ്ങ വാണം നല്ലോം
ഉം
കറിയുണ്ടാക്കാണെങ്കി അത്ര വാണ്ട
ആ കറി മതി
ആ ആ
ചോറ്റ്ക്ക് ആ ആ അവിടെ ചോറ്റ്ക്കെന്താ കറി
ഇവിടെ ചെറുപയർ കറി മീൻ പൊരി ച്ചത് മത്തിമീൻ കൊണ്ടന്നീന് അപ്പോ അത് പൊരിച്ചു
ഏ മകൾ ഇവിടെ കെടക്കാണ് ഓളെ കൊണ്ടോയി കട്
ഏ ഏ
ഇന്ന് ഭയങ്കര തണുപ്പുണ്ട് ആ സോഫെല്ലാ കെട്ക്ക്ണെ
ആഹ ആഹ നല്ല തണുപ്പ ഇണ്ട്ന്ന്
ആ ഞാൻ പായ വിരിച്ചത് ഇന്ന് തണുപ്പുണ്ട് തണപുടാ തണപുടാമ ഞാന് ബെഡ്ഡ വിരിച്ചല
ആ ആ
ഇന്നലെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആഹ എന്നതാ ഞാൻ ചൂടേന അപ്പൊ ഞാൻ പിന്നെ പായ ആക്കിത് ഇനി ബെഡാവുമ്പോ ചൂടാവകുമ്പോ ബെഡ്ത്തെ ചൂടും കൂടി ആവണ്ട അച്ചണ്ട്
ആ ആ
ആഹ
ചെറുതായിട്ട് മായ ഇങ്ങനെ പറാണണ്ട്
ആഹ
ഉം
അന്നരു തണുപ്പൊക്കെ ഇണ്ട്
ആഹ തണുപ്പുണ്ട്
ആഹ
ആ ഇന്നല്ല തണുപ്പുണ്ട് ഇന്ന് ഇവിടെർന്ന് ഞാൻ അടുക്കളയിലൽ ഇവിടെ ഇ അത് ആ നല്ല
ആ ഇന്നലെ ചൂട് എയ്നി
ഇന്നലെ വെയിലർച്ചാ പിന്നെ ചൂടാണ്
ആഹ
ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വെയില് ഇണ്ടായിഞ്ഞല്ലോ
അതാ അല്ല വേല ഇന്നലും മിഞ്ഞാന്നും ഇവിടപ്പ ഞാൻ അകത്തായൊണ്ട് അങ്ങനെ അറിയില്ല
ഉം ഉ
മിഞ്ഞാന്ന് തോന്നിണ്ട്
ഉ ഉ
ഇന്നലെ പിന്നെ രാത്രിയോ അപ്പളൊന്ന് നല്ലൊരു മഴ പേഴ്ത്ണല്ലോ
ആ ആ മഴതണ് ഒരു മൂന്ന് മൂന്ന് മണിയൊക്കെ ആവുമ്പോളാ
എപ്പഴറീ ല്ല എപ്പോഴോ നല്ലൊരു സൗണ്ടിന് ഫാൻ വേയന്നെ ട്ടീനിം
ആഹ ആ അപ്പള അങ്ങ ഇ്താണ് സൗണ്ട് കട്ടി ഉറങ്ങിയാ പിന്ന ഒന്നും അറിയില്ല ഫാനു ഇട്ടാല്
ആ പിന്നെ സുഭഹിക്ക ഒരു പെയ്ത്ണൊഒരു മഴ
ആ സുബൈക്ക ആാണ് ഞാൻ പറഞ്ഞത് സുബൈക്ക് എപ്പളോ പെയ്തണ ലേ ഒന്ന്
ആഹ അപ്പൊ ഞാൻ പാത്രം കഴുകയ എന്തോ ആണ്
ആഹ ആഹ ആഹ ആ പൈസ ബീച്ച്യണ്ട് ലേ
പത്ര ചെയ്യാൻ നല്ല മഴ
ആ
നമ്മൾ നീചണം വിചാർച്ച സുബ്ഹിക്ക് നീച്ചും പക്ഷെ പിന്നെ വാണ്ടചാ പിന്നെ ഓർമിണ്ടാവൂല ഏച്ച കിട്ടയ പി ഇതൊന്നുമല്ല മഴയാണ നോൽക്കാൻ ള്ള കെത്യേടൊന്നുല്ല
അലാരം വെക്കണം ന്നാ പിന്നെ അല്ലാതെ നീച്ചൂല
പക്ഷെ അങ്ങനെയല്ല നോമ്പർന്നിട്ടാണ് ഈ ക്ഷീണൊക്കെ
ആ നോമ്പർന്ന് ആ
ആ ഒന്ന് കടന്ന ഒന്ന് ഉച്ചക്കെങ്കിലും ഒന്ന് കടന്ന് നീച്ചണ്ടീനി
ഉം ഉം ഉം
വേറ ആറണിക്കുറഴ് ഞാ ഈ ക്ഷീണണ്ടാവൂല
ഉം ഉം ഉച്ചക്ക് കുറച്ച് നേരം കട്ക്കണം
ആ കാ ക്കണ്ടീനി
കെടക്കാൻ നേരം ഇണ്ടാവൂലല്ലേ ഉം ഉം
ഞാൻ എല്ലാപണിയുംകഴിഞ്ഞ് ഓലെ ഒറക്കീട്ട് എല്ലാപണിയെടുത് ഒരുക്കൊക്കെ കഴിഞ്ഞ് റൂമക്കെത്തുമ്പത്തിന് ഓല് ന്ന് പൊണന്നില്ലേ കുട്ടികൾക്ക് കഞ്ഞികൊടുക്കലും ഉമ്മാടെ കഴിക്കലും ഇണ്ടാക്കലും ആകുമ്പോത്തിന്
ഉം ഉ ഉ ഉം ഉ ഉം ഉം
ഓരിക്ക് വൈന്നേരം കേക്കുണ്ടാക്കി ആ പൊതുവേ നാലേ അയ്മ്പത് അല്ലെങ്കി അഞ്ചുമണിയാകും
ഉം ഉം ഉം
രാഷ് രാത്രി ത്ര പേരാ അങ്ങട്ട്
ആ ആ രാസത്തെ ട്രിപ്പായിക്കാരല്ലേ
ഇച് ബാൻഡീന്ന് കാരണം ഏകദേഷം അട്തന്നെയാണ് അത്ര നേരം നോവലിപ്പോ നാലുമണിക്കിങ്ങനെ വീട്ടുക്ക് എത്താൻ കണ്ടാണങ്കീ
ഉം ഉം ഉം മൂന്നരക്ക് വിടുവോ ഉ ഉം
അതാല്ലത് മറ്റേ നാക്കുഴാണെങ്കി പിന്ന അഞ്ചണിക്ക വന്നോട്ടെ വെച്ചിട്ട
ഉം ഉം ഉം
ഇത് നേ മൂന്നരക്ക് വിട്ടിട്ട് ആ കുട്ടി പിന്നെവരുന്നത് അഞ്ചുമണിക്കാ
ഉം അഞ്ചുമണിക്കാ വരുന്ന് അഅതുവരെ അവടെക്കാല്ലേ
ആ പിന്നവിടെ കളിച്ചാന് നിനക്ക് സൗകര്യണ്ട്
ആ സ്കൂളുണ്ടാവും കളിച്ചാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ
ആഹ ആഹ ഊഞ്ഞാലൊ കേടാക്കും പഴേതു പ മുന്നിലോ കുറച്ചുസ്ഥലോള്ളു പക്ഷെ എല്ലാസ്ഥലത്തും എല്ലാ സൗകര്യവും ഉണ്ട്
ഉം ഉം വേറെ കുട്ടികളൊ ണ്ടോയടുത്തുന്നൊക്കെ
ആ
ഉം ഉം
ഓളെ ക്ലാസ്സിലില്ലേ പ കുറച്ചു ദൂരേണ് ഓളപ്പുറത്തെ ക്ലാസ്സിലെ പത്തളാസ് ഇന്താളക്കാറ്റ്
ഉം ഉം
ഇന്ന് ബസ്സ് നേരം വൈക്കി വരാ ഓളെ ഒരുക്കാൻ നേരവായി ഒരുങ്ങീനി പിന്നെ ബസ്സ് വന്ന് ഓണടിച്ച് ഇ അല്ലെ പിന്നെ പെട്ടെന്ന് എവിടെപോവാ ഓളാണെങ്കിൽ ഫോണുമ്മേ കളിച്ചാന് പെട്ടെന്ന് വരണബെസ്സ് പോയപ്പോ വെള്ളകുപ്പിയെടുത്തില്ല ഇപ്പൊ ശീതെല്ലാംഉണ്ടായപ്പോ അവിടെ പൈപ്പും മറ്റെ ക്ലീനാക്കിയ വള്ളൊക്കെടെ അട എ കുട്ടികള് വീട്ടന്ന് തന്നെ കൊണ്ടുവരണെന്ന് ചെറുപ്പക്കാരനാണ് ബസ്സാരോട ആ മസാലകൊണ്ട് അറിഞു പോകല്ലേ പോകല്ലേന്ന് മേ കുപ്പി കൊണ്ടുകൊടുത്തത് ഞാനാ
ആ ആ തിളപ്പിച്ചാറിയേ വെള്ളം കൊടുക്കണ്ടി വരോ
ആ
ഉം ഉം ആ സ്കൂളിലൊക്കെണ്ടാണണാന്നാല് പൈപ്പിലും അവിടേംഇവിടേംക്കെ എണ്ണാനു വെള്ളല്ലേ
അക്ഷാവശം തീർച്ച ഇന്റെന്നാലും ഇപ്പ ഓര് അടുച്ചിട്ടിക്കാണ്ന്ന്
ആ ഇപ്പ അങ്ങനെ ആ അങ്ങനെ സി എന്തി ന്റാ ത്ത് കേട്ടിട്ടാവും
ആ അങ്ങനെ ഒരുകുട്ടിക്ക് അഹാ ഒരുകുട്ടി കുടിച്ചവെള്ളം മറ്റേകുട്ടികള് കുടിച്ചരുത് അങ്ങനെയൊക്കെ
ഉ ഉ ഉ
ഉം എല്ലാരും കെടന്നു
ആ
ഉം ഹസ്ബൻഡോക്കൊറങ്യോ
എങ്ങനെ
ഹസ്ബൻഡ്
ഒറങ്ങിട്ടൊന്നുല്ല വടെ ഫോണ്മ്മലാണ്
എ എ
ആ ഫോണ്മ്മ തോണ്ട ആ പണി കൊറവായിട്ട്ങ്ങനെ നിക്ക
ആ, ആ പണി കുറവാലേ ഇപ്പം
ആ മകളെ നോട്ട് ബുക്കൊന്നും പൊതിഞ്ഞിട്ടും ഇല്ല പൊതി നോട്ടക്ക
സ്കൂൾ ദതാ
ആ, ആ സ്കൂൾ ത തന്നെ രണ്ടു പേരെല്ലോ നാലു പേരെല്ലോ കൊഴഞ്ഞ പറഞ്ഞട അപ്പൊ അത് പോയി നികാണ്ട്
ഉം ഉം
കിടക്കണെങ്കി കുറെ നേരാവും
ആ ആദ്യ അടച്ചട്ടെ അതപ്പ അർജിന്റ് മറ്റേത് രാവിലെ കുഞ്ഞാണുമ്പോ അത്
ഉം ഉം ഉം ആ ആ ആ ആ പിന്നെ പോയി വിട്ടൂലല്ലേ
ഉം ഉം
രഅയക്കും അയക്കാ ഇല്ല എന്നാലും പോലക്ക് കൊടുക്കണക്ക കൊറേ ദിവസ രണ്ട് ദിവസം മൂന്ന് ദിവസം ആയി കൊളന്ന വെച്ചിട്ട്
ഉം ഉം ആ ആ ഉം
പോവുന്നൊക്കെ ഉണ്ട്. പോന്നെയാണ് പക്ഷേ ചെ ചെല സമയത പോവല
ആ ആ അ ചെറുത് ഇങ്ങനെ വിട്ട് വിട്ട് വിട്ട് ഇങ്ങനെ പോകും
ആ
ഉം, അത് ചിലപ്പോ ചെറിയ ചെല വനിയന ഉണ്ടാവു അങ്ങനെ ബനിയൻ ക്ലോത്ത് ചിലത് പോകുന്നല്ലോ.
ആ സോഴസു ബന്നുകള് ആത് അ പോവും, അതൊരു പോളീസർ കൂട്ടിമാതിരിയാണല്ലോ
ഉം എന്ന ന്ന ശരില്ലേ
അന്നാ ശരി